ഹലോ
ആ രാവിലെ ജോലി ആണോ ആ ഹലോ രാവിലെ ജോലി ആണോ ആണോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും പോകണ്ടല്ലോ
ആ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആർ - പോവണ്ട എല്ലാവരും താമസിച്ചാണ് അതുകൊണ്ട് എഴുന്നേറ്റെ അതെ അതെ
താമസിച്ചാണ് എണീറ്റത് പിള്ളേര് ഒരു വകകഴിച്ചതൂ ഇല്ല രാവിലത്തെ ചായകുടിയും കഴിഞ്ഞ് അവിടെ അവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നു
അവര് പിള്ളേര് ഒന്നും കഴിച്ചില്ല രാവിലെ
ആണ് ഇവിടെ അതുപോലാണ് ഒന്നും കഴിച്ചില്ല രാവിലെ രണ്ടാളും കൂടെ പടം വരച്ചു കൊണ്ടിരിക്കാ കയ് ഇപ്പൊന്നും വേണ്ടാ
ആ രാവിലെ കാപ്പി ഉണ്ടാക്കി
രാവിലെ ഇവ്ടെ ചോറയിര്ന്ന് ഇവ്ടെ എല്ലാർക്ക് ക്കെ ചോറാ ഇഷ്ടം ഉം
അ അ ഞങ്ങള് രാവിലെ ഇവ്ടെ ചെറുപയറും കഞ്ഞി ആ
കഞ്ഞിയൊ ആ ടിപൊളിയാണെല്ലൊ
ആ ഇവ്ടെ ഇഷ്ടാട്ടൊ ഈ നമ്മള് പണ്ട് അ അംഗവാടിലൊക്ക പോവുമ്പം അമ്മക്ക് പ ചെറുപയറും അരിയും കൂടെ ഒരുമിച്ചിട്ട് കഞ്ഞി വെക്കെത്തില്ലെ
ആ അങ്ങനെ വെക്കും നല്ല രുചിയാട്ടൊ ഇവടെ മോനാണെങ്കി ഒര് അങ്ങനവാടിന്ന് ഒരുസം കഞ്ഞി കൊണ്ടൊന്ന് ഇപ്പ ഇവ്ടെ കൊണ്ട് വന്ന് കൊട്ത്ത് ഓന് വയ്യാത് പോകാതിര്ന്ന്പ്പ ആ അപ്പ ഞാന് അത് കുടിച്ച് എ നമ്മക്ക് കൂളില്
ആ ഓർമ്മ വരും അത് ഭയങ്കര ഇഷ്‌ട സെപ്പറേറ്റ് ചെലത് രണ്ടുംകൂട ഒരുമിച്ചിട്ടെ കണം
അ ഒരുമിച്ച് ആ ഒരുമിച്ചിട്ട് വെക്കുന്ന നല്ല രുചിയട്ടൊ
ആ ഇതിന്റ മിക്കവാറും ഞാറാഴ്ച ദിവസം മാത്രം പുള്ളേര് സ്കൂൾ പോവാത്തപ്പം അത് വെക്കും ഞങ്ങള് മ് ഇന്നു അതാ
അ ആ അത് കൊണ്ട് നല്ല ജോലി എളുപ്പമാണല്ലൊ
ആ ജോലി എള്പ്പ രാവിലെ ആ ക കഞ്ഞി അ തോനെ വെള്ളം വേണം കു ക്കറിനത്ത് വെക്കുമ്പ അങ്ങ് പറ്റിപോയില്ലെ അതൊണ് ഇത് കല്ലത്തിനത്ത് തോനെ വെള്ളൊഴിച്ച് അടൊങ്ങനെ ഗ്യാസ്
വെള്ളം ഒഴിച്ചു
ഗ്യാസ് കിട്ടിയില്ല ഇന്നലെ ഗ്യാസ് ബുക്ക്ചെയ്തു പഷേ നി തിങ്കളാഴ്‌ച്ച വരത്തെ ഒള്ളൂ ഇന്നലെ ഇവ്ടെ ആരും ഇല്ലാര്ന്നകൊണ്ട് ഗ്യാസ് കാര് വന്നിട്ട് അങ്ങ് പോയി നി തിങ്കളാഴ്‌ച്ച വരാംന്ന് പറഞ് അവർ ക്കൊരു ഒ റ്റി പി പറഞ്ഞു തിങ്കളാഴ്‌ച്ച വരാംന്ന് പറഞ്ഞു
ആ ആ ആ ഉം
വെയില് ഒണ്ടോ അവിടെ
ആ ഇവ്ടെ ഇപ്പം വെയിൽ ഒണ്ട് രാവിലെ ഞാൻ തുണിയെല്ലാം പേറക്കി ഇട്ടപ്പോ ഭയങ്കര മഴക്കൊള് അങ്ങനെ പിന്നെ ഇപ്പോ ദാണ്ട് തുണിയെല്ലാം തിരിച്ച് വാരി ഇട്ടപ്പം നല്ല വെയില് ഉം അവ്ടെ
ല് കാണ്ന്ന് ഞാൻ കൊറച്ച് തുണി ഞങ്ങടെ തുണി മാത്രമേ പെ ക്കി ഇട്ടൊള്ളു വെയില് കണ്ടോണ്ട് എന്ത്വാ ന്നറിയാവോ ഒറപ്പിക്കാൻ വേണ്ടി അപ്പോണ്ട് അത് മഴക്കൊള് കണ്ട പ്പല്ലാം തിരിച്ച് പറ്ക്കി തിരിച്ചിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഒണ്ട് വെയില് ഒറ ചപ്പം ഞാൻ പിള്ളരെ തുണിഎല്ലാം ബെർക്കിയിടുവാ അത് ഓണങ്ങാൻ ഭയങ്കര താമസാ അവര്ടെ ഒക്കെ കട്ടിയൊള്ള പാന്റും ഉടുപ്പും ഒക്കെ ഒണങ്ങാൻ പാടാ നമ്മടെ പിന്നെ ഒരു കാറ്റടി കൊണ്ടാലും ഒണങ്ങികിട്ടും ഓണങ്ങികിട്ടും അവര്ടെ ഒണങ്ങാൻ ഭയങ്കര താമസ
ക്കെ വെയിൽ ഒണ്ടങ്കിതന്നെ നമ്മള് ര
ഉംഹ് ആണ് ആണ്
ആഹ്ആ
അവര്ടെ രണ്ട് ദിസം വേണം ഒണങ്ങി കിട്ടാൻ അതും അല്ല ചുട് കൊണ്ടില്ലെങ്കില് ഒരു മാ ഇത്തിരി ഇര
ആന്ന് ഒര് സ്മെല്ലും വരും ആഹ് തുണികൾക്ക്‌
നമ്മളെത്ര കംഫേർട്ടോ ക്രിസ്പ്പാൻ ഷൈൻ എന്തോ ഇട്ട് കഴുകിന്ന് റഞ്ഞാലും ഒരു വല്ലാത്ത ഒര് സ് മെല്ലവൻ വരാവറെനെ ആഹ്ആ
പിന്നെ ന്തുവ ഉച്ചകത്തേക് ഏക്
അതുകൊണ്ട് ക്ക് കഴുകാൻ സ്ഥല ഇല്ല
ആഹ്ആ ഒള്ളത് ഓണങ്ങിയലല്ലേ ക്ക് ബാക്കി കൂടെ കഴുകാൻ പറ്റു ഈ മഴ സമയം ആകുമ്പ ആഹ്ആ ഭയങ്കര ബുദ്ധ് ബുദ്ധിമുട്ട് ഈ തുണി കഴുകിനേ കാര്യവ സ്
തുണി കഴുകണം അതൊന്നാക്കി എടുക്കുനെ കാര്യവ പാട് വിരിക്കാൻ സ്ഥല ഒക്കെ ഒള്ളൊക്ക് താണെക്കിലെ സ്ഥല ഇല്ലാ ഉണങ്ങിയത് ഉണങ്ങിയത് നമ്മക് മാറ്റി വെക്കാന് പറ്റു
പിന്നെ
പിന്നെ
എന്തിന ഹസ്ബന്റ് ക്കെ ജോലിക് പോയോ
അവതിയ എല്ലരും ഓരോ സ്ഥലത്തോട്ടൊക്കെ പോയി അമ്മയാണെങ്കിൽ രാവിലെ
പോയി നിങ്ങൾക്ക് എവിടുന്നിട്ട് ചക്കയൊക്കെ ചക്ക വീട്ടില
ചക്ക അപ്പുറത്തെ ഒരു വീട്ടീന്ന് കൊടുത്തെയാ ഇല്ല ഇല്ല വീട്ടിലില്ല അപ്പുറത്തെ ഒരു വീട്ടില് അമ്മ കൊടു ആ അമ്മ കൊടുത്ത് അതിവിടെ കൊണ്ട് വന്ന് രാവിലെ പ പറിച്ച് പഴുത്ത ചക്കയായിര്ന്ന് അപ്പോ ഈ വേ ഇപ്പഴത്തെ ചക്കെന്ന് പറഞ്ഞാ മഴ പെയ്ത് കഴിഞ്ഞാ വെള്ളം കേറിക്കഴിഞ്ഞാ പിന്നെ ഒരു മധുരം കൊറവല്ലെയോ
ആ മധു വെള്ളം കേറി കഴിഞ്ഞാ പിന്നെ കൊള്ളത്തില്ല അതുകൊണ്ട് പിള്ളേർക്കാർക്കും ഇഷ്ടം അല്ല ഇഷ്ടപ്പെട്ടില്ല മധുരം കൊറവായൊണ്ട് ഞാനും അമ്മയും കൂടെ
ത് ആ ഇവടെ ഒരു ചക്ക ഇരിക്കു പഴുപ്പിക്കാൻ വെച്ചതായിരു ന്നു ഞാൻ പക്ഷെ രാ രാവിലെ മുറിക്കാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ കഞ്ഞി കുടിക്കത്തില്ല പുള്ളേര് ചക്ക മാ ത്രം തിന്നും അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ചക്ക പിന്നെ എപ്പോ മുറിച്ചാലും പിള്ളാ തിന്നല്ലോ ഇഷ്ടല്ലിയോ അതോണ്ടാ ഞാൻ പറഞ്ഞേ ഉച്ച കഴിഞ്ഞിട്ട് മുറിക്കാ നമുക്കെന്ന് ആ ആഹ് ഒന്നും കഴിക്കത്തൂല്ല പുള്ളേര്
കഴിക്കത്തില്ല വെല്ല വെറും വയറ്റിലൊക്കെ കഴിച്ച ചിലപ്പോ വയറ്റിന് പിടിക്കത്തില്ല കുഞ്ഞുങ്ങൾക്കേ ഹം ഉ കഞ്ഞി എല്ലാരും കുടിച്ചോ പിള്ളാരൊക്കെ കുടിച്ചോ
കഞ്ഞി അടപ്പേല് അടപ്പേല് വെന്തിരിക്കുന്ന് എല്ലാവരും ഫോണും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാ ഒരു ടി വി യൂണിറ്റ് പണിയാനായിട്ട് കൊണ്ടുവന്നേ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുവായിരുന്നു
ടിവി യൂണിറ്റ് പണിയാനോ
ആ ടി വി യൂണിറ്റ് ആ ടി വി യൂണിറ്റ് ഓൾറെഡി പണിത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അതിനാത്ത് ഫിറ്റ് ചെയ്യാൻ വേറെ കൊറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ കൊണ്ടുവന്നു അന്നേരം അവിടെല്ലാം ആ പൊടികള് ഒക്കെ അതിന്റെ പേര് അവിടെ എല്ലാം ഒന്ന് തൊടച്ച് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞ് അപ്പൊ പിന്നെ അത് വൃത്തിയാക്കും ഇപ്പം ഇവിടുത്തെ ചേട്ടൻ വരും അത് മൂത്ത ചേട്ടൻ ചെയ്യും അപ്പോ അവരിവിടെ വന്നിട്ട് പോയി ഉം അത് അന്നേരം ചെയ്യാനായിട്ട്
ആ ആ ആ ഹോം തിയേറ്റർ പോലെ വെക്കാനോ
ആഹ് ഹ അതെ അതെ ഓൾറെഡി ഒരു ടി വി യൂണിറ്റ് ഇടക്കാണ് പണിതത് പണിത് കഴിഞ്ഞ ഓണത്തിന് പണിതായിരുന്നു പണിത് വെച്ചതിന്റെ കൂട്ടത്തി അഡീഷണൽ ആയിട്ട് അതില് വീണ്ടും ഫിറ്റ് ചെയ്യാനായിട്ട് കുറെ സാധനങ്ങളും കൂടെ കൊണ്ടുവന്നു ഇത് വയ്ക്കുമ്പോ നല്ല ആയിരിക്കുവന്നാ പറയുന്നേ
ആഹ് ആഹ് തീയറ്ററിൽ ഇരുന്ന് കാണും ന്ന പോലെ തോന്നുമായിരിക്കും
ആ അതിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല ഇടുപ്പൊക്കെ തോന്നുന്ന പോലൊക്കെ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആ അത് വലിയതൊക്കെ പിന്നെ അതില ഇനി ഈ ഇടക്ക് ആംബ്ളിഫയർ കേടായി പോയി അത് ശരിയാക്കാനൊക്കെ കൊടു ത്തിട്ടുണ്ട്
അപ്പൊ അതും കൂടെ കൊണ്ടുവന്ന് വെക്കാനാര്
ആഹ് അതെ അതെ
ആഹ് പിള്ളാർക്ക് അപ്പ സമയം പോവല്ലോ
പുള്ളാർക്ക് പ്പൊ സമയം ഇല്ലല്ലോ പ്പൊ സ്കൂളിൽ പോവല്ലേ.
ആ അതെ ശെരിയാ.
സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാ ആഹ് നല്ലതായിരു ന്ന് ആഹ് ന്നാലും എന്തോ പുള്ളാര് കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കൊച്ച് ടി വി
അതെ അതെ അതേ ഉള്ളൂ അല്ലാതെ സിനിമ നമ്മടെ കാലത്തെ കൂട്ട് സിനിമയോ അങ്ങനെ ഒന്നും കാണത്തില്ല
ആഹ് ഒന്നും കാണത്തില്ല. കേക്കത്തില്ല. അതും പണ്ടന്ന് പറഞ്ഞാല് ആകെ ഒരു കൊച്ച് ടി വി ഒള്ളായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൊച്ചു ടിവികളുണ്ട്.
ഒണ്ട്.
ആഹ് ഇപ്പൊ അതിനടിയാ ഇവിടെ. ആഹ് റ്റേ അല്ല സൂര്യയുടെ ഒരു കൊച്ചു ടി മാത്രം വ
ആ അതിനകത്ത് ഡോറാബുജി ഡോറാബുജി വരും അല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ കാണും ഇതിപ്പോ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടേ പിള്ളാരിങ്ങനെ മാറ്റി മാറ്റി ഒരെണ്ണം തീര ക്കുമ്പം മാറ്റി മാറ്റിയങ്വെ
വെക്കും ഇവിടെ രണ്ടും കൂടെ അടിയാ
ആഹ് ഇവിടെ അതാ പഴ ക്ക ഇവിടെ പിന്നെ കേടായിരി ക്കുന്നോണ്ട് പിന്നെ കുറേ ദിവസത്തേക്ക് ശല്യവില്ല അതിന് ചെലപ്പോ എന്റെ ഫോൺ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കും അത് കൊടുക്കാൻ എന്നിട്ട് അത് വെച്ച് കൊടുത്താല് അതു മ്പോ ഇങ്ങനെ ഇഷ്ടം പോലെ കട ക്കല്ലേ അപ്പം ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി മാറ്റി- രണ്ടെരും കൂടെ വഴക്കാ ഒരാക്ക് ഇഷ്ടപ്പെ
വെക്കുന്നത് അതെ ഇവിടെ ഞ ന്റെ ഞ ആ ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണാ രാവിലെ തൊട്ട്
ആന്ന് കൊടുക്കുന്ന എത്ര ദൂഷ്യയാന്നു പറഞ്ഞാലും നമ്മള് അന്നേരത്തെ ഇത്തിരി ജോലി നടക്കാൻ വേണ്ടി ഇവർക്ക് കൊടുക്കും കൊടുത്ത്കഴിഞ്ഞാ പിന്നെ തിരിച്ച് മേടിക്കാൻ ഭയങ്കര പാട്
പാടാ ഉം
ആടാ വല്ല കഴിക്കണമെങ്കിൽ തന്നെ ഇത് കൊറച്ച് നേരം കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും കഴിക്ക അല്ലെങ്കിൽ പിന്നെ അതും മടിയാ
ആ ഇവിടെ അത് കണക്ക് ഇളയാൾക്ക് മൂ മൂത്താക്ക് അ അത്ര നിർബന്ധം ഇല്ല
ആ ഇല്ല മൂത്താൾക്ക് നിർബന്ധമില്ല ഇത് ആ എളെയാൾക്ക് കഴി ക്കണമെങ്കിൽ വല്ലോം ഇത് കൊടുത്ത് കഴിഞ്ഞാ മനസ്സറിയാതെ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഒ ഒരു രക്ഷയുമില്ല വേണ്ട രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞു വന്നാലും ചോദിക്കും വെശക്കുന്നന്ന് പറയുന്നത് ഇ കാണാൻ വേണ്ടിയാ കഴിച്ച് വയറ് നെറച്ചായിരിക്കും കഴി ച്ചിട്ട് ഇരിക്കുന്നത് ന്നട്ട് ചോദിക്കും വെശക്ക്ന്ന് അമ്മയൊക്കെ ചോ കഴിക്കുന്നില്ലയോന്ന് ചോദിക്കും ഞാന് കഴിക്കാൻ എടുത്തോണ്ട് വരുമ്പോഴത്തേക്കും തൊട അന്നേ പറയും ഇച്ചിരി നേരം ഒന്ന് കാർട്ടൂൺവെച്ച് തരുമോന്ന് എന്താന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടിയായി ചോദിക്കുന്നത് വെ ശക്കന്ന്ന്ന് പറയുന്നത് അല്ലാതെ വെ ശപ്പ് ഒണ്ടായിട്ടല്ല ആ ചോദി അത് കൊറച്ച് നേരം കണ്ട് ഞാ ഒരു പിടി പോലും ക കഴിക്കത്തുമില്ല രാത്രി അന്നിട്ട് അവന്റെ വയറ് നിറഞ്ഞിരിക്കുവായിരിക്കും എന്നിട്ട് രാത്രി ഇത് കഴി ഇത് കണ്ടിട്ട് പറയും മതി എന്നിട്ട് ഫോൺ തി തിരിച്ച് തരത്തില്ല അത് മടിയ പിന്നെ വഴ വഴക്ക് പറഞ്ഞാ പോയി കെ ടത്തിക്കുന്നെ ആ പിള്ളാർക്ക് കൊഴപ്പവാ പക്ഷെ എന്നാലും നമ്മള് അന്നേരത്തെ ഒരു ഇതിൽ അങ്ങ് കൊടുക്കും
കൊടുക്കും ചേച്ചി ജോലിക്ക് പോന്നുണ്ടില്ലയോ
ആ ഉണ്ട് പോന്നുണ്ട് വൈകിട്ട് പോന്നുണ്ട് അതൊരു ഫാർമസിയിൽ പോന്നുണ്ട് ആ വൈകീട്ടഞ്ച് മണി തൊട്ടാണെ അപം അങ്ങനെ പോവുന്നോണ്ട് വൈകീട്ടായിരി ആ വൈകീട്ട് ഏല്ലാ നമ്മടെ ജോലിയെല്ലാം കയിഞ് കയിഞ് പിള്ളാര്ടെ കാര്
ആ നോകീട്ട് ആ
കയ്ഞ്ട്ട്ള്ള പോക്കായത് കൊണ്ട്
ആ